കേൾക്കുന്നുണ്ടോ
ആ കേക്കുന്നുണ്ട്
ആഹ് എന്തൊക്കെ വർത്താനം സുഖല്ലേ
സുഖാടാ നല്ല സുഖത്ത്
ആഹ് എവിടെക്കൊള്ളത്
ഞാപ്പൊ വീട്ടിലിങ്ങനെ റൂമിക്കണ്ട് കേറീട്ടെള്ളുപ്പോ ഇപ്പങ്ങനെ കെടന്നു
ഇപ്പോ ഏ എന്റെ വീട്ടിലേക്കണ്ട് കേര്ആണ് ഞാനിപ്പോ ഇങ്ങനെ പൊറത്തൊന്ന് പോയലേനു അപ്പൊ അവിടെ അവിടൊരു ചെറിയൊരു എക്സ്പോ രീതിയിലൊള്ള എഹ് കാര്യങ്ങളൊക്ക നമ്മുടെ ഏ ഇന്ത്യ ഇന്ത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏ തു നമ്മുടെ ഇന്ത്യ സാങ്കേതിക വിദ്യയിലും അതുപോല തന്നെ ഏ എന്ത്‌യേ ഏഹ് ഡിജിറ്റൽ രംഗത്തൊക്കെ ഇന്ത്യയുടെ ഒരു മുന്നേറ്റം ഇഹ് കാണിക്കുന്നൊരു ചെറിയൊരു പരിപാടി അത് ഇങ്ങനെ കണ്ട് കണ്ട് ക് വരാണ് അപ്പോൾ ഞാനിങ്ങനെ വീട്ടിലെത്തിയപ്പോളാണ് ഞാൻ അയിന കുറിച്ച് ഇങ്ങന ആലോചി ഇണ്ട് ഏ അത് വരണന്നുള്ളത് ഈ ഇരുപത്തിഒന്നാം നൂറ്റാണ്ട് എന്നുള്ളത് സ ഒരു സാങ്കേതിക വിദ്യയുടെ ഒരു യുഗാണ് ലോകം അതിവേഗം ഡിജിറ്റലാകുമ്പൊളും ഇന്ത്യയും അതിന് ഏ അല്ല ഇത് ഇന്ത്യയും എന്താ അതിനൊപ്പംമല്ല എന്നുള്ളതാണ് പല മേഖലകളും എന്താണ് മുന്നിൽ ആണ് എന്നാലും ഏ എന്തെന്നുണ്ട ഇന്ത്യ പല കാര്യങ്ങളിലും ഡിജിറ്റല് ഏ ആയി വരുന്നേ ന്ന് ഉള്ളൂ ന്നാണ് ഞ മനസ്സിലാക്കണം കാരണം രാജ്യത്തെ ഡിജിറ്റൽ ശക്തി ഒളെളാര് സമൂഹമായും അറിവ് അധിഷ്ഠിത സമ്പത് ഏ സമ്പത്ത് വ്യവസ് ത്തെ മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ആണ് ഡിജിറ്റൽ ഇന്ത്യ എന്ന ആശയം രൂപം കൊണ്ടത് ഗ്രാമങ്ങളും അതുപോല തന്നെ നഗരങ്ങളൊക്ക തമ്മിലുള്ള ഡിജിറ്റൽ ഒരു അന്തര കൊറക്കാനും എല്ലാ പൗരന്മാരും സാങ്കേതിക വിദ്യയുടെ നേട്ടങ്ങൾ ലഭ്യമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏ ത്തരം ഈ ഡിജിറ്റൽ ഇന്ത് എന്നത് കൊണ്ട് എന്ത് ചെയ്യുന്നത് അവരൊക്കെ ലക്ഷ്യമിടുന്നത് നമ്മുടെ ഏ ഡിജിറ്റൽ ഇന്ത്യയുടെ ഏറ്റവും കൂടുതൽ വലിയ നേട്ടം എന്നുള്ളത് വിവര സാങ്കേതിക വിദ്യ സാ സാധാരണ ജനങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി തീർത്തു എന്നുള്ളതാണ് മുമ്പേ സർക്കാർ ഓഫീസുകളിലും അതുപോലെ തന്നെ വൊഏ സർക്കാർ ഓഫീസുകളിലൊക്കെ ഒരു സർട്ടിഫിക്കറ്റിനോ അതുപോൽ തന്നെ രേഖകക്ക് വേണ്ടി ദിവസങ്ങളോളം നമ്മ്ക്ക് ക്ക് കാത്ത് ദിവസങ്ങളോ ഏ ഞമ്മളതിനെ അപേക്ഷിച്ചിട്ട് ഞമ്മ്ക്ക് വേണ്ടൊരു സ് തരേ ഒരു സർട്ടിഫിക്കറ്റിന് നമ്മള് അപേക്ഷിച്ചാല് ഏ വള എ എയ്യേണ്ട ഒര വസ്ഥയിലേക്ക് വരെ എത്തിരുന്നു നിങ്ങളേ ഇന്നീ ഒരു ഏത്തമൊരു സന്ദർഭനത്തിൻ്റെ ഒരു ആവശ്യം ഇല്ലാന്നുള്ളത് ഇതാണ് അം ഏ ഇതെന്താണ് നിരവധി സേവനങ്ങ എന്താണ് കാരണം പ്രത്യേകിച്ച് നമ്മള് നോക്കുകയാണെങ്കി നമ്മുക്ക് എപ്പ എടക്കെടക്ക് ആവശ്യ വര്മാന ജർട്ടിഫിക്കറ്റ് അതുപോലെ നികുതി അടക്കല് പാസ്പോർ ട്ട അപേക്ഷ ഒട്ട് നിരവധി സേവനങ്ങളന്നെ ഇന്ന് നമ്മക്ക് വീട്ടിലിരുന്നു കൊണ്ട് എന്തെയ്യാ ചെയ്യാൻ പ റ്റുംന്നുള്ളതാണ് ഇതിന്റെയൊക്കെ ഒരു പ്രത്യേകത എന്നുള്ളത് ഇതൊക്കെ തന്നെ നമുക്ക് സമയം ലാഭിക്കാനും അതുപോലെ അഴിമതി കുറക്കാനും കാര്യക്ഷമത വർദ്ധിപ്പിക്കാന് വർദ്ധിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുള്ളത് ഇതിന്റെ ഒരു പ്രധാ ധാന നേട്ടആണ് കാരണം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മക്ക് വീട്ട്ലിര്ന്ന്കൊണ്ട് ചെയ്യുമ്പതന്നെ നമ്മക്ക് അത് വഴി എന്ത് ചെയ്യ്ന്ന്ണ്ട് പല ലാ ലാഭങ്ങളുണ്ടാവുന്നുള്ളതാണ് ഒന്നാമത്തെ എന്തെയ്യാ നമ്മക്ക് നമ്മുടെ സമയം ലാഭമാണ് അതുപോലെ തന്നെ രണ്ടാമത്തതോ നോക്കാണെങ്കി നമ്മക്ക് യാത്രാ ചെലവ് അവിടെ ഉണ്ടാവുന്നില്ല അതുപോലെ തന്നെ ഏ മ മറ്റു പല വിധത്തില്ള്ള ഇഞ്ഞിപ്പോ നോക്കാണെങ്കി മഴക്കാലത്താണെങ്കി നമ്മക്ക് എന്ത്യ്യാ അങ്ങനെ മഴക്കാലത്ത് ബുദ്ധിമുട്ടി പോകേണ്ട ആവശ്യല്ല. ഇഞ്ഞിപ്പ ചൂട് ചൂടാണെങ്കിൽ ചൂടിനെ ചൂട് ഇതായിക്കൊണ്ട് എന്ത ഇല്ല ഒക്കെ ഏ ചൂട് തട്ടന്ന പേടിയോട് കൂടി അങ്ങനെയും പോകേണ്ടതില്ല ഇതെല്ലാം തന്നെ ഏഹ് വളരെ ഒരു വലിയ ഉപകാരകമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം വിദ്യാഭ്യാസ രംഗത്ത് എന്തായി ഡിജിറ്റൽ ഇന്ത്യ വളെ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ച്ട്ട് ണ്ട്. കരണം ഓൺലൈൻ ക്ലാസ്കള്, ഡിജിറ്റൽ ലൈബ്രറികള് വിദ്യാഭ്യാസ ആപ് പ്പ്കള്, വെർച്വൽ ലാബുകള് എന്നിവയൊക്കെഎന്തണ് വിദ്യാത്ഥികൾക്ക് പഠനം കടുതല് എന്തായിട്ട്ണ്ട് എള്പ് പ്പമാക്കീട്ട്ണ്ട് ന്ന്ള്ളതാണ് ഞാൻ മനസ്സിലാക്ക്ന്നത്. ഈ ഗ്രാമപ്രദേശങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് മികച്ച പഠന സ്രോതസ്സുകൾ എന്താണ് ഇന്ന് ലഭ്യ ണ് ഇന്ന്പ്പോ ഗ്രാമം അതുപോലെ തന്നെ പട്ടണം എന്നൊന്ന് ല്ല കാരണം എല്ലായിട ത്തും ഇന്റർനെറ്റിന്റെയും അതുപോലെ തന്നെ മറ്റ് സാങ്കേതി ക വിദ്യകളുടെ ഒക്കെ ഒരു ശക്തമായ ഒരു എ ഒയ്ക്ക് എന്തായിട്ട്ണ്ട് ഇത്തരം എല്ലാ സ്ഥലത്തും ഉണ്ടായിട്ട്ണ്ട്ന്ന്ള്ളതാണ് ഞ്ഞിമ്മള് നോക്കാണെങ്കി കോവിഡ് മഹാമാരിയുടെ കാലത്ത് എന്താണ് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ പ്രാധാന്യം ലോകം കൂടുതലലെന്തേയ്‌തു മനസ്സിലാക്കിഎന്ന്ള്ളതാണ് സത് ത്യം കാരണം സ്കൂള്കള് അതുപോലെ തന്നെ കോളേജ്, വിദ്യാലയങ്ങള് അത്പോലെ തന്നെ ഏ മറ്റു ഉന്നത പഠന വിദ്യാലയങ്ങളക്കെ അടച്ചപ്പോളെ ഓൺലൈൻ പ വിദ്യ വിദ്യാഭ്യാസത്തിലൂടെ പഠനം തുടരാൻ ണ്ട് സഹായിച്ച്ട്ട്ണ്ട് ഇതൊ ഇതെന്തണ് ഡിജിറ്റൽ ഇന്ന്തെയ് ഇൻ ന്ത്യ ഒരു ഡിജിറ്റലാക്കുന്നതിന്റെ ഒരു പ്രധാന ഭാഗമായി തീർന്നു ന്നുള്ളതാണ്. ആഹ് കാരണം ഓഫീസുകൾ അടഞ്ഞപ്പോളും പലരും വീട്ടിലിര്ന്ന് ജോലി ചെയ്തൂന്ന്ള്ളതാണ്. ഇത് ഹലോ കേൾക്കുന്നില്ലേ ഹലോ കേൾക്കുന്നില്ലേ ഇത് ഡിജി റ്റൽ ഇന്ത്യയുടെ ശക്തി തെളീച്ച ഒരു അനുഭവമ
ഇങ്ങനെ ഏ ഓഫീസുകള് അടഞ്ഞപ്പളും പലരും വീട്ടിലിര്ന്ന് ജോലി ചെയ്തൂന്ന്ള്ളത് ആരോഗ്യരംഗ ത്തും ഡിജിറ്റൽ ഇന്ത്യ എന്ത്ണ്ട് വലിയ സംഭാവനകൾ നൽകിട്ട്ണ്ട്. നമ്മള് നോക്കാണെങ്കി ടെലിമെഡിസിൻ സേവനങ്ങൾ വയി ദൂരെയുള്ള രോഗികൾക്ക് എന്തേയ്യാ ഡോക്ടർമാരുടെ സേവനങ്ങൾ ലഭിക്കുന്നു. അത് അതുപോലെ തന്നെ ആരോഗ്യ മേഖലകളെ ഡിജിറ്റലായി സൂക്ഷിക്കുന്നതിനാൽ ചികിത്സന്ത് ചെയ്യുന്നു കൂടുതൽ കാര്യക്ഷമ മാവണ്ടേ? പ്രത്യേകിച്ച് നമ്മള് നോക്കാണെങ്കി ഗ്രാമപ്രദേശങ്ങളില്ള്ള ജനങ്ങൾക്കും അതുപോലെ തന്നെ മികച്ച ആരോഗ്യ സേവനങ്ങൾ ലഭ്യമാക്കാൻ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ സഹായിക്ക്ന്ന്ണ്ട് ന്ന്ള്ളതാണ്. ഞ്ഞിപ്പമ്മള് സാമ്പത്തിക രംഗത്ത് നോക്കാണെങ്കില് സാമ്പത്തിക രംഗത്ത് അതുപോലെ തന്നെ ഏ കാ കാർഷിക രംഗത്ത് ഒക്കെന്തെയ്യ്ണ് ണ്ട്
ഏ ധാരാളം മാറ്റങ്ങൾ കൊണ്ട് വന്നിട്ട്ണ്ട്. പ്രത് പ്രത്യേകിച്ച് നമ്മളെ ഡിജിറ്റൽ ഇന്ത്യയുടെ മറ്റു പ്രധാന നേട്ടാണ് എന്ത് തൊയിലവസരങ്ങൾ വർദ്ധപ്പിച്ചതാണ് പ്രത്യേകിച്ച് ഈ ഐ ടി മേഖലയുടെ വളർച്ചയിലൂടെയാണ് കാര്യമായിറ്റ് ഞമ്മള് ഡിജിറ്റൽ ഇന്ത്യ എന്തായത് ഡിജിറ്റൽ ഇന്ത്യ എന്ന ഒ രു ഏ നമ്മുടെ ആ ഒരു ദീർഘകാല സ്വപ്നത്തിലേക്ക് എത്തിച്ചേർന്നത് കാരണം ഓൺലൈൻ ബിസി സ്നസ്സ്കള് അത്പോലതന്നെ ഫ്രീ ലാൻസിങ്, ഡിജിറ്റൽ മാർക്കറ്റിങ് സോഫ്റ്റ്വെയർ വികസനം തുടങ്ങി സർവ്വ മേഖല കളിലും എന്തേയ്തു പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടുന്ന്ള്ളതാണ്. യുവതലമുറക്ക് അവരുടെ കയിവുകള് ഇത് ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാനുള്ള ഒരു അവസരന്തേയ്തു ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഒരു ക്കി എന്നുള്ളതാണ് എന്നാല എന്താ ഡിജിറ്റൽ വിദ്യകള് ഡിജിറ്റൽ ഏ ഇന്ത്യയുടെ വളർച്ചക്കൊപ്പം തന്നെ പല വെല്ലുവിളികളും ഉയരുന്നുണ്ട് ഒരു കാര്യം നല്ലൊരു കാര്യണ്ടാകുമ്പോ എന്താ സ്വാഭാവികമായിട്ടും അതിന് വെല്ലുവിളികൾ ഉണ്ടാകുന്നുള്ളത് ഉറപ്പാണ് ഇതിനെ കുറിച്ചെന്താണ് ഈ ഒരു സാങ്കേതിക വിദ്യ ഏ ഇന്ത്യ ഇന്ത്യയിലെ ഇന്ത്യ ഒരു ഡിജിറ്റൽ രാജ്യമായി മാറിക്കൊണ്ടിരിക്കാ ണ് ഇന്ത്യ എന്ത് ചെയ്യ്ന്നുണ്ട് പരമാവധി അതിനൊപ്പം എത്താൻ തന്നെ ശ്രമിച്ചൊണ്ടിരിക്കുന്ന്ണ്ട്. ഉണ്ടെന്ന് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് സത്യല്ലേ
അതെ അതെ സത്യമാണ് ഇന്ത്യ ഡിജിറ്റലിന്റെ വിവിധ മേഖലകളിൽ നിന്ന് വളർന്നുകൊണ്ടിരിക്കയാണ് ഡിജിറ്റലൈസ് ആയിക്കൊണ്ടിരിക്കുകയാണ് കൂടുതലും മേഖലകൾ ഇപ്പോ ഡിജിറ്റലിൻ്റെ പദ്ധതി രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ മാറ്റങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് സൃഷ്ടിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട് സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തിലൂടെ സേവനങ്ങൾ കൂടുതൽ വേഗത്തിലും കാര്യക്ഷമമായി ജനങ്ങളിലെ എത്തിക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്പൊ നമുക്കറിയാം ഏഹ് അക്ഷയ അക്ഷയ സെന്ററുകളിലൂടെ നമുക്ക് എന്താ ഗവൺമെന്റിന്റെ എല്ലാ സേവനങ്ങളും ഏഹ് സാധാരണക്കാരിലേക്ക് സുഗമമായി എത്തുന്നുണ്ട് ഇതൊക്കെ ഏർ ഇന്ത്യ ഡിജിറ്റൽ ആയതിൻ്റെ ഒരു ഉദാഹരണമാണ് ഒരുപാട് മേഖലകളിൽ ഒരുപാട് വ്യത്യാസങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് കാര്യങ്ങൾ വേഗ ത്തിലാക്കാനൊക്കെ സഹായിച്ചിട്ടുണ്ട് ഇപ്പൊ വിദ്യാഭ്യാസ മേഖലയില് ഏഹ് ഓൺലൈൻ ക്ലാസുകള് അതേപോലെ തന്നെ ഡിജിറ്റൽ ലൈബ്രറികളിൽ ലൈബ്രറികള് ഈ ലേണിംഗ് പ്ലാറ്റ്ഫോമുകള് എന്നിവ വിദ്യാർത്ഥികൾക്ക് പഠനം എളുപ്പമാക്കുന്നുണ്ട് അതാണ് വിദ്യാഭ്യാസ മേഖലകളില് ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഉള്ളത് പിന്നെ നമ്മള് നോക്കുകയാണെങ്കില് ആരോഗ്യ മേഖലയില് ടെലിമെഡിസിൻ ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ അതിപ്പോ വളരെ വ്യാപകമാണ് നമുക്ക് ഇപ്പോ ഒരു ഡോക്ടറെ കാണണം എന്നുണ്ടെങ്കില് നമ്മള് നേരിട്ട് പോയി കാണേണ്ട ആവശ്യം ഇല്ല അപ്പോ അത്രയ്ക്ക് സീരിയസായ പ്രശ്നം മാത്രമാണെങ്കില് നേരിട്ട് പോയി കണ്ടാൽ മതി അല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ആണെങ്കില് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓൺലൈൻ ആയിക്കൊണ്ട് തന്നെ ഡോക്ർ കൺസൽട്ടേഷ ന് വേണ്ടി രജിസ്റ്റർ ചെയ്യാൻ പറ്റും നമുക്ക് അവരെ അവരോട് സംസാരിക്കാനൊക്കെ പറ്റും പിന്നെ വീഡിയോ കോള് അത്യാവശ്യമാണെങ്കിൽ അതും ചെയ്യാൻ പറ്റും ഡിജിറ്റൽ ആരോഗ്യ രേഖകൾ എന്നിവ ആരോഗ്യ സേവനങ്ങളെ കൂടുതൽ മെച്ചപ്പെടുത്തിയിട്ടുണ്ട് അപ്പോ നമുക്കറിയാം ഏത് രേഖകളും ഡിജിറ്റല് ആയിട്ടാണ് സൂക്ഷിക്കുന്നത് അത് ഏത് മേഖല ആണെങ്കിലും ഡിജിറ്റലായിട്ട് സൂക്ഷിക്കുന്നത് കൊണ്ട് ത ന്നെ ഒരു നഷ്ടം നമുക്ക് സംഭവിക്കുന്നില്ല സുരക്ഷാ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നത് മാറ്റിവെച്ചാല് ഏ ഒരേ നിലക്കും ആ വിവരങ്ങള് നഷ്ടപ്പെട്ട് പോകുന്നില്ല പിന്നെ മറ്റൊരു മേഖലയാണ് ബാങ്കിങ് മേഖല ഏറ്റവും അധികം പുരോഗതി ഏ പ്ര പ്രാപിച്ച ഒരു മേഖലയാണ് ഈ മേഖല
ബാങ്കിങ് മേഖല കാരണം യു പി ഐ യു പി യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് എന്ന് പറയുന്ന ഈയൊരു സംവിധാനം ഇന്ത്യ എന്ന് പറയു ന്ന നൂറ്റി നാല്‌പത്തി നാല്പ്പതോളം കോടി ജനങ്ങളുള്ള രാജ്യത്ത് വലിയൊരു രാ ജ്യത്ത് കാര്യക്ഷമമായിട്ട് തന്നെ പ്രവർത്തി ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് യു പി ഐ സംവിധാനം ഇത് വളരെ വലിയൊരു നേട്ടമായി റ്റ് കാണാൻ കഴിയും കാരണം ഏഹ് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഈ രാജ്യത്തേക്ക് വരുന്ന ഇന്ത്യയിലേക്ക് വരുന്ന ആളുകള് പ്രധാനമായും പറ പറയുന്നത് ഇന്ത്യയിലെ ഏഹ് യു പി ഐ സംവിധാനത്തെ കുറിച്ചിട്ടാണ് ഓൺലൈൻ പേയ്മെന്റ് സംവിധാനത്തെ കുറിച്ചിട്ടാണ് എത്ര കാര്യക്ഷമമായിട്ട് ട്ടാണ് എത്ര സുരക്ഷയോട് കൂടിയാണ്ത് പ്രവർത്തിക്കുന്നതെന്ന് അവര് നോക്കിക്കണ്ട് അവര അത്ഭുതപ്പെട്ടു പോകുന്നുണ്ട് പിന്നെ മാത്രമല്ല ഇവിടെ യു പി ഐന് ഫീസ് ഫീസ് വളരെയധികം കുറവാണ് മറ്റു രാജ്യങ്ങളെ അ അപേക്ഷിച്ചിട്ട് അത് അതുകൊണ്ട് തന്നെ അവരിത് കാണുമ്പോൾ അത്ഭുതപ്പെട്ട് പോവുകയാണ് എങ്ങനെയാണ് ഇത് സാധി സാധ്യമാകുന്നന്ന്
അതെ
മൊബൈൽ ബങ്കിങ്ങ് ഡിജിറ്റ റ്റൽ പെയ്മെന്റ്കള് എന്നിവ പണമിടപാടുകൾ വേഗത്തിലും സുരക്ഷിതമായി നടത്താൻ സഹായിക്കുന്നുണ്ട് പിന്നെ മറ്റൊരു മേഖലയാണ് കൃഷി മേഖലാ എന്നുള്ളത് കാലാവസ്ഥാ വിവരങ്ങള് ഇതൊക്കെ ശേഖരിക്കാൻ പറ്റും വിപണി വിലകള് ആധുനിക കൃഷി രീതികള് എന്നിവ കർഷകർക്ക് മൊബൈൽ ഫോ ഫോണിലൂടെ ലഭ്യമാകുന്നുണ്ട് ഇതൊക്കെ ഇന്ത്യ ഡിജിറ്റലായിക്കൊണ്ടിരിക്കുകയാണ് ണ് കൃഷിയുടെ മേഖലയിലും ടിജിറ്റായിക്കൊണ്ടിരിക്കുകയാണ് എന്നതിന്റെ വലിയൊരു ഉദാഹരണമാ ണ് കൃഷി മേഖലയിലൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കില് കർഷകർക്കൊക്കെ വലിയ സഹായകമായിരിക്കും അത് പിന്നെ ഭരണരംഗത്ത് വിവിധ സർക്കാർ സേവനങ്ങൾ ഓൺലൈനായി ലഭ്യമാകുന്നതിനാൽ ജനങ്ങൾക്ക് ഓഫീസുകളിൽ കയറിറങ്ങേണ്ട സാഹചര്യപറയുന്നുണ്ട് അ നമുക്കറിയാം നമുക്കിപ്പോ ഒരുപാട് ഡോക്യൂമെന്റുകളെ ഗവൺമെന്റിന്റെ ഒരുപാട് ഡോ ഡോക്യുമെന്റുകൾ നിർമ്മിക്കണമെങ്കിൽ നമ്മളെ വീട്ടിലിരുന്നു കൊണ്ട് നമ്മുടെ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ചു കൊണ്ട് നമുക്ക് സിംപിൾ ആയിട്ട് ഉണ്ടാക്കാൻ കഴിയും അതിനെക്ഷയേൽ അല്ലെങ്കിൽ സർക്കാർ ഓഫീസുക എന്തൊക്കെയാണെങ്കിൽ നികുതി എടുക്കാൻ അല്ലെങ്ക മറ്റെന്തെങ്കിലും കാരണത്തിനെ നമ്മളെ ഓഫീസിലൊക്കെ പോകേണ്ടി ഇരിക്കും പക്ഷെ ഇന്ന് വളരെ സീരിയസ ആ കേസിന് മാത്രം ഓഫ
അ ശരി
സി പോകയല്ലാതെ ബാക്കിയല്ല
അല്ല
അൾ നമുക്ക് വീട്ടിൽ നടക്കാൻ പറ്റും അതേപോലെ തന്നെ ഇപ്പൊ പാൻ കാഡ് ഒക്കെ ഉണ്ടാക്കണെിൽ നമ്മള് അക്ഷ ലോ അല്ലങ്കിൽ അങ്ങോട്ട പോകണ്ടവശ്യമല്ല
ഇ പോണ്ടാവശ്യല്ല
ണ്ട് അത് ഉണ്ടാക്കാൻ കഴിയും
അത് ഉണ്ടാക്കാൻ പറയ് അതൊക്കെ ശരിയല്ലേ
അതെ തീർച്ചയായിട്ടും നമുക്ക് ധാരാളം ഏ ജനങ്ങൾ എന്ത ചെയ്യുന്നുണ്ടേ നമ്മുടെ വീട്ടിൽ നിന്ന്ുക കൊണ്ട് തന്നെ പുറത്തേക്കൊന്നും പോതെ തന്നെ നമുക്ക് ധാരാളം പണം ലാഭിക്കാൻ പറ്റുന്ന രീതിയിൽ എന്തായിട്ടുണ്ട് നമ്മുടെ സംവിധാനങ്ങൾ അങ്ങനെ ഒരുക്കി തന്നിട്ടുണ്ട് ഇ കുറിച്ച് നമുക്ക് പറയാണെങ്കിൽ ധാരളംയാനുണ്ട് അ നമുക്ക് മറ്റൊരു കോളിലൂടെ പറയാംല്ലേ
ആഹ എന്നാ ഓക്കെ